ഹലോ അ
ആഹ ഞാൻ ഓർത്ത് കേക്കതില്ലായിരിക്കുന്നു
ആഹ് ഇല്ലല്ല നന്നായിട്ട് കേക്കാം
ആഹ കഴിഞ്ഞ ദിവസം അവളെ വിളിച്ചപ്പോ ഒന്നും കേക്കത്തില്ലായിരുന്നേ അപ്പൊ ഞാാനോടടുത്ത് ഇനി നെ മറ്റവർക്കും എല്ലാം മാറ്റണമന്ന്
ആഹ് ആഹ ആഹ് ചെലര് വിളിക്കുമ്പോ ഇങ്ങനെന്ന കട്ടായി പോകവും അത് എന്തോ പ്രശ്നമാന്ന് തോന്നും മൊത്തത്തിൽ എന്നാടുക്കുവായിരുന്നു. ആണോ ആഹ. ആഹ ആ. ആഹ അതെ എന്തോ നോട്ടിഫിക്കേഷൻ. ഒരു മിനിറ്റ് ഞാൻന്ന് ഓഫ് ചെയ്തോട്ടെ. ആഹ എന്തോ മെസ്സേജ് വന്നതാ.
ഓന്നോ ഞാനോർത്ത് സാധാരണ വിളിക്കുമ്പോഴു വൈബ്രേഷൻ കേക്കാല്ലോ.
ആഹ് ഇല്യാല്യല്ലില്ല ഇത് എനിക്ക് തോന്നുന്നു വാട്സആപ്പില് എനിക്കൊരു ഫോട്ടോ വരാനുണ്ട്. ണ്ടായിരുന്ന കുഞ്ഞിന്റെ കഴിഞ്ഞോസം ഒരു ഫോട്ടോ എടുത്തായിരുന്നു അപ്പൊ അത് വന്നതാ. അപ്പൊ അതിന്റെ ഇതാ.
ഞാനോർത്തു നമ്മളെ ആര് വിളിക്കതില്ലേ പിന്നെ ആരെങ്കിലും ഒരാൾ വിളിക്കാൻ തുടങ്ങുമ്പം അഞ്ചാറുപേര് ഒരുപ്പിച്ചങ് വിളിക്കും ന്നിട്ട് നീ തിരക്കാണല്ല നീ തിരക്കാണല്ലോ എന്ന് പറയും.
അതെ അതെ അതെ. രാവിലെ കാപ്യുടിയൊക്കെ കയിഞ്ഞോ.
ഞാൻ ഒന്നും കഴിച്ചില്ല കുളിയും കഴിഞ്ഞു പിള്ളാരേ വിട്ടു ഞാൻ കയറി കിടന്നു.
ആഹാ കുളിയൊക്കെ കഴിഞ്ഞോ.
രാവിലെ കുളിച്ചില്ലേ പറ്റത്തില്ല.
ആഹ ആ ആ ഹാ കുഞ്ഞുങ്ങളൊക്കെ പോയോ സ്കൂളില്.
രണ്ടിനേം പറഞ്ഞു വിട്ടു ഉ ഓ വിടെന്ന് അവന്. ഭയങ്കര ഇഷ്ടാ സ്കൂളിൽ പോവാൻ ഇപ്പ ടി വി ഒക്കെ ഉണ്ടല്ലോ സ്കൂളില്.
ആ ഹാ ഹാ.
അവന്റെ ക്ലാസ്സിൽ ടി വി ഉണ്ട് രണ്ടര ആവുമ്പം അവർക്ക് സ്നാക്ടൈം ആണേ.
ആഹ.
ആ സമയത്ത് ടിവിയും വെച്ച് കൊടുത്ത് സ്നാക്കും കൊടുക്കും.
ആഹ് ആ
അപ്പൊ ആര് പറഞ്ഞു മ്യാവുക്കെയാണ് വെക്കുന്നെ. അതും വല്ല്യോരു ഭിത്തിഅത്രോള്ളെ ഉള്ള ടിവി അവിടെ വെച്ചേക്കുന്നേ. ആഹ പിന്നെ കളിക്കാൻ ഫ്രണ്ട്സ് ഉണ്ട് തൊ ട്ടപ്പറത്തെ വീട്ടിലെ കൊച്ചും അവനും ഒരു ക്ലാസില. അതുകൊണ്ട് ഫ്രണ്ടും ഉണ്ടല്ലോ. പിന്നെ ആദ്യപോടെ കൂളല്ലേ അത്.
ആഹ് ആഹ് ആ ആഹ.
അവനാണെങ്കി കൊച്ചിനെ നല്ല സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി സ്നേഹത്തോടെ കൊണ്ടു വരും.
ആണോ.
ഉച്ചക്കെല്ലാം ചെന്ന് നോക്കും അവൻ എന്നാട ക്കുവാന്നെ ഇവനെ കാണുമ്പോത്തേക്കി അവൻ ഓടി വരൂന്നൊക്കെ പറഞ്ഞു.
ആ ആണോ കൊള്ളാം കൊള്ളാം കാപ്പിക്കനെ ഉണ്ടാക്ക്യേ.
കാപ്പിക്ക് ഇന്നലെ ചപ്പാത്തി കൊണ്ടുവന്നായിരുന്നു.
ആഹ.
അത് ഞാൻ നാലായിട്ട് മുറിച്ച് ഇങ്ങനെ പൂരി പോലാക്കി.
ആ ഇവിടെ ഏട്ടായ്ക്ക് അങ്ങനെ വേണം.
എനക്കിഷടാണ് ആ ഇവിടെ ഇവിടെ ഇവർക്കും മൂന്നവർക്കും ചപ്പാത്തിഷ്ടം. ഈ ചപ്പാത്തിക്കൊരു മധുരല്ലേ എനിക്കത് ഇഷ്ടല്ല അതുകൊണ്ട് ഞാൻ എന്തേയ്ത്. പൂരിയാക്കും എനിക്ക് പൂരി കഴിക്കാൻ ഇഷ്ടം അത നല്ലോണ്ണം പൊങ്ങി വേരേം ചെയും നല്ല ടേസ്റ്റ ല്ലേ.
ട്ടുവാന്നേൽ നല്ല ഇതായിട്ടിരിക്കും.
ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം അതിന് കഴി ക്കണം ഇനി ഇവിടെ എണ്ണീട്ട് പോയിട്ടുങ്ക കഴിക്കൻ ഭയങ്കരായിട്ട് നടു ഒട്ടച്ചിട്ട് വയ്യ.
ആതനാ നടുവേനയാണോ.
കഴിഞ്ഞ രണ്ട് പ്രാവശ്യയിട്ട് ഇപ്പം ഭയങ്കര നടുവിന് വേനയല്ല.
ആഹ, ആണോ, ആ മ്മ് വല
പിന്ന ഡേയ്റ്റാമ്പലേ
ആ അതൊരു ശരിയായ
ഇത്രേം, കാലം, ഒരു വേദനയില്ലതെ, സുഖിച്ച്, ജീവിച്ചില്ലെടി തൊടങ്ങി, എങ്ങനെ, ശരിയാവും, പിന്നെ, വെയ്റ്റ്, വെച്ചതിന്റെ ബുദ്ധിമുട്ടാണെന്നാണ്, എനിക്ക്, തോന്നുന്നെ
ആഹാ, അതും, കാണൂന്നേ, നമ്മുക്ക്, ബോഡിൽ, അതി ന്റേതായ, ഇത് വ
അതെ, അതെ. ഞാനാണെ, മധുരം എല്ലാം നിർത്തി, കറുമുറു എല്ലാം നിർത്തി. ഇപ്പൊ രാവിലെ ട്ട് നടന്ന് പോട്ട് നടന്നല്ലേ വരുന്നേ
ആഹഹ
അരമണിക്കൂർ നടക്കണം ഇങ്ങോട്ടും അരമണിക്കൂർ നടക്കണം.
ആ ആ
ആ പിന്നെ വീട്ടിലെ പണീം പിള്ളേരെ പഠിപ്പീരും എല്ലാം കൂടെ ആവുമ്പോ സമയല്ലല്ലോ
ആ ആഹഹഹ
എക്സസൈസ് ചെയ്യുന്നില്ല ന്നുള്ളതേ ഉള്ളൂ
അ ആ പക്ഷേണ്ടല്ല ആ അതും ശെരിയാന്ന് ഞാനും ഓർക്കും ച്ചിരിയെല്ലാം ന്ന് കൺട്രോളെയ്യാം ഓ പിന്നെ ഞാനോർക്കും എന്തായാലും കൊച്ചിന് പാലോട്ക്കല്ലേ അവളാണെങ്കി പകുതി സാ കഴിയിക്കെല്ലെന്നേ രണ്ടോ മൂന്നോ വാ കഴിച്ചാപിന്നെ വാ തുറക്കല്ല ഇങ്ങനെ പൂട്ടി പിടിച്ചുകൊണ്ടിരിക്ക ല്ലുവെ ആ ഞാനാണെങ്കി സ്പൂണൊക്കെ ഇട്ട് കു ത്തും ന്നിട്ട് നെയ്യ് വല്യ ഷ്ടവാ അപ്പോ ഒരു കയ്യില് ഇങ്ങനെ നെയ്യ്ടുത് ഒരു രളേലിങ്ങനെ തൂക്കും ന്നിട്ട് നെയ്യാന്നും പർഞ്ഞ് കാണിച്ച് ഒരിച്ചിരിടേസ്റ്റെയ്തിട്ട് പിന്നെ മ തൊറക്കും കുടുകുടാന്ന് തൊറക്കും നെയ്യാന്ന് കണ്ട് കഴിഞ്ഞാ അങ്ങനെ നെയ്യെട്ത്ത് ചുണ്ടേ പ റ്റിച്ചിട്ട് ആ വാ തൊറക്കുന്ന ഗ്യാപ്പിൽ ഇപ്പറത്തെ വശത്തൂടെ ആഹാരം എടുത്ത് വായിക്കേറ്റും അങ്ങനെ ആദ്യൊക്കെ അല്ല ആ അത് പറ്റത്തില്ല അത് പറ്റത്തില്ല നെയ്യ് ഒയ്ച്ച് കൊടുത്തപ്പറ്റത്തില്ല അതിനപ്പം നല്ല എരു വുള്ള ചാറ് കറി തന്നെ വേണം ഞാനും നെയ്യൊഴിച്ചു കൊടുത്തോണ്ടിരുന്നപ്പോ പ്പൊവിൾ ഉണ്ണുന്നില്ല ഒരു ദിവസം ഞാൻ ഇച്ചിരി മീൻകറിണ്ടായിരുന്നു മീൻചാറൊഴിച്ച് കൊടുത്തപ്പോഴത്തേക്കും കൊച്ച് ചോറുണ്ണുന്നു അ ആ അടുത്ത ദിവസം ചക്ക കുരുമാങ്ങ തീയ്യല് അതും ഇച്ചിരിയൊന്നും പോരാ നന്നായിട്ടും ഒഴിച്ചും കൊടുക്കണം അതായത് ഇവിടെ ഏട്ട യ്യ് കഴിക്കുംപോലെ എല്ലാംകൂടെ നന്നായിട്ട് എളക്കി ആ പരുവത്തിന് കൊടുക്കണം എന്നിട്ട് എനിക്ക് ദൈവമേ വരുവാണല്ലോന്നോർത്തോണ്ട് ഞാച്ചിരി വെളി ചെണ്ണയും കൂടെ, ഒഴിക്കുവേ ആ എന്നാലൊരു ഏന്ന് വന്ന് വെച്ച് കണ്ണ ക്ക നിറഞ്ഞ് വരും ന്നാലും ഇരുന്ന് കഴിച്ചോളും ഹ ഹ്
ആ കണ്ട എരിം പുളിയൊക്കെ വേണ്ട തറവാട്ടിപ്പെറന്ന കൊച്ചാ അത്
ഇഹ്ഹ് ഞാനിരീക്കത്തുള്ളോന്നൊർത്ത് അതെ അതെ അതെ അതെ ഈ പറയുമ്പോലെ ഞാന് ഇരിക്കണ്ടല്ലോന്നോർത്ത് ഓരൊന്നും ചെയ്യുന്ന അപ്പൊ അവക്ക് അത് പറ്റത്തില്ല
ഇവിടെ കാശിക്ക് എരി ഇഷ്ടവാ പക്ഷേ അവൻ ആട് തിന്നത്തില്ല
ആണല്ലേ
ആ ആ പരിസരത്തൂടെ പോയാ മതി
ഉം ഉം
ട്ടവനിരി മാക്സിമം തിന്നും എരിചെരിച്ച് തിന്നുവേ അന്ട്ട് പാത്രത്തിഇരിക്കുന്ന മൊത്തം തീർത്തിട്ട് പറയും ഞാ തീർത്തന്ന്
ഹഹ അയോ അതുകൊള്ളാം ആ ആ വേറെന്നാ പിന്നെ വീട്ടീന്നൊക്കെ വിളിച്ചോ
ഇന്നലെ ആയാല്ലെ അവരിവിടുന്ന് പോയത്
ഹാ അവടെണ്ടാര്ന്നോ
എടി മിനിഞാന്ന് ഒരു രണ്ട് മണി രണ്ടല്ല ഒരു ഒരുമണി ആയപ്പോ ഉച്ചആയപ് വന്നു ഇന്നലെ ഒരു നാല് മണി ആയപ്പോ പോയി ആ ആ അച്ചാച ആശുത്രി വന്ന അച്ചാച്ചി ഇവിടിപ്പം ആം ഈ എൽ ഐ സി ഓഫീസിന് നേരെ ഓപ്പോസിറ്റൊരു കൃഷ്ണൻകുട്ടി ഡോക്ടറന്ന് പറ്ഞ്ഞ ഡോക്ടറൊണ്ട് അയാളെ കാണാവേണ്ടി വന്നാ ആയുർവേദാണോ അലോപ്പതിയാണോനൊന്നു അറിയത്തില്ല
ആണോ
ഉം പിന്നീട് കാര്യവൊണ്ട് വയസ്സാമ്പത്തേക്കിന് നമ്മക്ക് കാലിന് മുട്ടിന് വേദന കൈക്ക് വേദന തോള്ന് വേനന്നൊക്കെ പറ്ഞ്‌ ഓരോ വേദന വര്
വരും വരും വരും അന്നേര ആഹാ ഇപ്പഴല്ലേ വരുന്നെ വീട്ടിലമ് അമ്മ ആണേലും പറയുവെ ഇത്രേം നാളും കൊഴപ്പൊന്നുല്ലാരുന്നു ഇപ്പഴല്ലേ വര്ന്നേ അതുകൊണ്ട് സാരവില്ല
അ ഞാൻ അച്ഛനോട് പറഞ്ഞു അമ്മയൊക്കെ എത്ര വർഷവായ്ട്ട് വേദന സയ്ക്കുവാണ് എത്ര കാലവായ്ട്ട് മരുന്നു കയ്ക്കുവാണ് ആ പറ്റൊരു ഒരിക്കിരി കാലുവേന വന്നപ്പോ സയ്ക്കാൻ വയ്യാത്ത നാണവില്ലെ അച്ഛാന് ചോയ്ച്ചു അപ്പ പറയ എടി മുട്ടൊന്നുവങ്ങ് മട ക്കാൻ പറ്റുന്നില്ലന്ന്
ഇവിട്ത്തെ അമ്മേം പറയ്ന്ന കേട്ടു മുട്ട് മടങ്ങ്ന്നില്ല പയ്ങ്കര പ്രശ്നം ഒന്നാമത് നമ്മളെ പ്രായം ആവും ആ അത് അവറ്ക്ക് പ്രായവായിട്ട് നമ്മക്കോ
ഞാനത് അച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛനൊന്നുവല്ല അറുപത് വയസ്സായപ്പള്ളേ മുട് മുട്ടുവേദന ഞാനൊക്കെ നടക്കുമ്പം കമ്പൊടിയ്ന്ന പോലത്തെ സൗണ്ടാ മുട്ടേന്ന് കേക്കുന്നേന്ന്
ആഹാഹ നമ്മക്കൊന്നു ഇത്ര ആരോഗ്യവില്ലന്നെ അത് സത്യവാ അത്
നെയൂദ്
കത്തേക്കെല്ലാ ഒണ്ടോ അപ്പം
എല്ലാം രാവിലെ ഒണ്ടാക്കി ഇവമാർക്ക് പോണോല്ലോ
ആ ഓ ശെര് ശെര് ശെരി
രാവിലെ റെടി ആവും തൂത്തുവാരും തേച് മഴ്ക്കും തുണി അലക്കും കൈഞ്ഞിട്ടാ ഞാന് പോകുന്നേ
ആ ഹാ ഹ ഹ
ഭക്ഷണം മിച്ചവൊണ്ടങ്കി അത് തന്നെ വൈട്ടെടുക്കു അപ്പോ ഇല്ലെങ്കി എന്തെങ്കിലും വൈട്ടതേക്കിന് മാത്രം ഇ എന്തെങ്കിലും വൈകട്ടെടുത്തേക്കിന് മാത്രം ഉണ്ടാകും കാരണം വന്നിരുത്തി പഠിപ്പിക്കണ്ടേ ഇവമ്മാരെ ഇവമ്മാരെ പഠിപ്പിക്കണം എനിക്ക് ചെയ്യാനുള്ള അസെയ്മെന്റും പ്രൊജക്റ്റു ഒക്കെ ഒണ്ട് അതെല്ലാം ഞാചെയ്യണം അതെല്ലാം ചെയ്ത് കൈഞ്ഞ് നമ്മളെതേനും പത്ത് മണിയാമ്പ കെടക്കണം അതാണ് എന്നാലും ഇവമ്മാര് രാവിലെ
എണീക്കണ്ടേ അതെ അതെ നമ്മള് താമസച് കെടന്നിട്ട് പിള്ളാരെ രാവിലെ
അതെ അതോണ്ട് ഞങ്ങളെപ്പോ ഒമ്പതേ മുക്കാല് പത്ത് പത്തര
ആ ഹാ ഹ ആ
ആറാട്ടം വരുന്ന പോലിരിക്കുന്നേ ചെല ദൂസം എട്ടരക്ക് വരുവേ ചെല ദൂസം ഒമ്പത് ചെല ദൂസം ഒമ്പര
ആ
പിന്നെങ്ങനെ പത്ത്
ആ ഹ ഹ
ഇപ്പ മാത്രവല്ല അവര് രണ്ടുപേരു ഒരുമിച്ചാ നടക്കുന്നെ പിള്ളാര് അതുകൊണ്ട് രണ്ടനെകൂടെ കേറ്റി കെട്ത്തി പാട്ടും പാടി ഉറക്കിട്ട് ഞാനിങ്ങെറങ്ങും
ഹാ ആണോ ഉം
കെ ഓരോരോ സ്റ്റേജി കൂടെ കടന്ന് കടന്നി
ഓഹ് ആണ അതെ അതെ അതെ കണ്ണടച്ചത് തുറക്കും മുമ്പ് പിള്ളോര അവരുടെ പണി നോക്കി
പക്ഷെ ഞാനുണ്ടല്ലോ ഇവന്മാരെ ഒരു പ്രായത്തിലാക്കി ഒരു പ്രാഞ്ചായ് ഇപ്പൊ ആദ്യ കൂട്ട ഒരു അഞ്ചിലായില്ലേ അപ്പം അതിന്റ ദാ യൊരു ബ് ഒരിധവനുണ്ട് ഹോംവർക്ക് ഒക്കെ ആണെങ്കില് സ് സ്വന്തമായിട്ടൊക്കെ കുറച്ചൊക്കെ ചെയ്യാൻ തുടങ്ങി സ്കൂള് വെച്ചേ ഭാവോള്ളപ്പ ചെയ്തിട്ടൊക്കെ വരും അങ്ങനൊക്കെ ചെയ്യും അപ്പൊ കാശിനും കുറച്ച് ദിവസം നോക്കി കഴിയുമ്പോഴത്തേക്കിന് ഒരു രണ്ടു മൂന്ന് കൊല്ലം കൂടെ കഴിയുമ്പോ